ഹലോ ആഹ് കേൾക്കുന്നുല്ലേ?
ആഹ് കേൾക്ക്ണ്ട് എന്തൊക്കെ?
എന്തൊക്കെ? സുഖാണ്. ചായ ബ്രേക്ക് ഫാസ്റ്റ് ഫാസ്റ്റ്ണ്ടാക്കുന്ന ആ തെരക്കിലാണ് തെരക്കിലാന്നല്ല അതിന്റെ സമയാണല്ലോ.
ആഹ് കുുട്ടിയളൊക്കെ
മക്കളൊക്കെ ചായ കുടിച്ചു. മദർസ്ക്ക് പോവാല്ലോല് പോയി.
ഉം
ഇങ്ങക്കെന്താണ് ചായക്കടി എന്താ?
ഞങ്ങക്ക് ഓട്ടട
ഓട്ടാട എല്ലാർക്കും ഇഷ്ടായിരിക്കും ലേ, എല്ലാർക്കും ഇഷ്ടായിരിക്കും ഓട്ടാട
ആഹ് കൊഴപ്പല്ല. അങ്ങനെ പോണ്
ആഹ് ഞങ്ങള്‌വടെ ഇണ്ടാക്കാറ്ണ്ട് അതൊക്കെ ചെയ് എല്ലാ സൊന്നും പറ്റുൽ പറ്റില്ല എല്ലാർക്കൊന്നും
എല്ലാ ദിവസവും പറ്റൂല. അത് പിന്നെ
എടക്ക് എടക്കൊരു സൗകര്യല്ലേ അമ്മക്ക്, സ്ത്രീകളെ സൗ കര്യാണ് ഓട്ടാട അറിയുമ്പൊ
ആഹ് അതെ
വേഗം പണി ചെയ്യാനും റ്റത് അങ്ങനെ നോക്കി നിക്കണം ന്ത അല ഓട്ടാടായാപിന്നെ കൊറെ ഒക്കെ നമക്ക് അങ്ങട്ടും ഇങ്ങട്ടൊക്കെ നീങ്ങ പുട്ട് ഓട്ടാടൊക്കെ ആകുമ്പം
ആഹ് പണിട്ക്കാ
ഉം എന്ത കുട്ടിയേളെന്തെയ്യ്ണു?
കുട്ടിള് മദർസട്ട് വന്ന്ണ് ഒരാള്. ഒരാള് മദർസ്ക്ക് പോയിണ്.
ഏഹ് ഉം ഉം ഉഹ്
മക്കളൊക്കെ ന്ത ചെയ്യ്ണ്?
വത നീച്ചിട്ടിയ്യ ര മൂന്നൾക്കാര് നീച്ചിട്ടില്ല ഒരാള് മദർസ്ക്കൊയ്ക്ക്ണ്.
ഇസ്കൂൾ മദ്റസൊക്കെ തൊറക്കാറായി ല്ലേ?
ആഹ് അപ്പൊ തൊറക്കാനായല്ലോ ആഹ് ആഹ്.
ഉം അയിന്റെ തെരക്കിലായിക്കുല്ലാർക്കും.
ആഹ് അയിൻ്റെ തെരക്കാണ് പെരുന്നാളൊക്കായി ഡ്രസ്സൊക്ക്ടുത്തോ?
ഇല്ല ഡ്രസ്സെടുത്തിട്ടില്ല.
മ്മ്
ഉം ഇസ്കൂൾ തൊറ്ക്കലും നല്ലൊരു സംഖ്യ ബഡ്ജറ്റ് വാണം കയ്യിലില്ലേ?
ആഹ് അയ്ശെര്യാണ്. ഞങ്ങള് ഇന്നലെ പോയി ഡ്രസ്സൊക്കെ ഇട്ത്തു വന്നു.
ആഞ്ഞ് ദിവസുല്ല. ഞങ്ങള്ഞ്ഞ്ങ്ങനെ തലേ ദിവസോ. ഉം പിന്നെ ചെറിയ പെരുന്നാള്ന്റെ ഇതൊന്നുല്ലല്ലോ വലിയ പെരുന്നാള് താഒര് ഇൻട്രസ്റ്റാർക്കുല്ല ഇൻട്രസ്റ്റ്ന്നല്ല.
ഉം അതെ
നല്ലൊരിതാണ് നോമ്പ് കഴിഞ്ഞ് പിന്നെ പെരുന്നാള് എല്ലാർക്കൊത് ഇതാണ്. ര് മാസം മുന്നേ ഒരുക്കങ്ങളുന്തൊക്കായിര്ക്കും.
ചെറിയ പെരുന്നാള് നമ്മള് നോൽമ്പ് കഴിഞ്ഞ് ആ ഒരിതീല്ട് ട്ക്കണതല്ലേ സന്തോഷത്തില്.
ആഹ് ആഒരിതിലാണല്ലോ.
അഹ ഇതിപ്പ അങ്ങനല്ലല്ലോ അന്റെടയി കല്യാണണ്ടാവുബോ അപ്പളുടുക്കും.
ആഹ് അതെ നമുക്കിപ്പോ എല്ലാസം താണല്ലോ പെരുന്നാളറന് എല്ലാസം ഭക്ഷണായിട്ടും ഡ്രെസ് സായിട്ടൊക്കെ നമുക്ക് ഇങ്ങനേണല്ലോ. ഇപ്പത്തെ കാലഘട്ടത്ത്
അങ്ങനത്തൊരിതില്യല്ലോ ഇപ്പോ പെരുന്നാളാണ്ന്നന്നെ ആ ഒരിതില്ല്യ.
ആഹ് അതെ.
അങ്നൊക്കെ
പിന്നെ അങ്ങനൊക്കേണ് മായൊക്കെണ്ടവിടൊക്കെ?
മഴാ ഇന്നക്ക്പ്പോ നല്ല വെയിലാണ്. ഇന്നലൊക്കൊന്ന് ചെ ചാറി പോയി.
ആഹ് ഇവടിം ഇന്ന്പ്പോ നല്ല വെയില്ണ്ട്.
അതെ
നല്ല മൂഡിലായിരുന്നു.
ആഹ്
ഏതായാലും മിന്നലും ഇടിയൊന്നും ഇല്ലാതിരിക്കട്ട ല്ലേ അതൊ പേടി മിന്നലും തൊന്നുല്ലാതെക്ക
മിന്ന ആഹ് മിന്നലൊക്കെ ഇണ്ടഉമ്പളാണ് പേടി ഇന്നാള്പ്പോ ആ കുട്ട്യാള് മരിച്ചണ്ടില്ലേ. ന്ന് കാണുമ്പോ പേട്യ ആഹ് അതന്നെ.
നമ്മള് യോരോ യാത്ര ചെയ്യാൻ റ്റൂറ് ആഹ് റ്റോറ് പോകാണ് നമ്മള് ഓരോരുത്തരങ്ങനെ. വീട്ടില് ആഹ് വീട്ടിൽ കാര് കാത്തിരിക്കല്ലേ വരോ വരിൻചാരിച്ച്. പിന്നെ കേൾക്കുന്നത് ദുഖ വാർത്തിയള്
നമ്മളും പോയാലും പോയില്ലെങ്കിലൊക്കെ വരാള്ളത് വഴിക്കത്തങ്ങൂലല്ലോ.
ആഹ് അതന്നെ.
ആത്ണ്ട്
എഹ് അത അപ്പൊ നമ്മൾ അങ്ങനെ വിചാരിക്കും അവരന്ന് പോയിട്ട് കുറച്ച്യിരിക്കും
ഉം നമ്മക്ക ഇണ്ടാവും
ഓരോ ദിവസം ഓരോ വാർത്തകളാണ് വരുന്നത് കൊറച്ച ദിവസം മുന്ന പാമ്പ്ശല്യ ആയിരുന്നുല്ലേ എല്ലായിടത്തങ്ങളും അടുത്തൊക്കെ ഉണ്ടായിരുന്ന
ആഹ് അവിടെ അടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്
ആഹ്
പാമ്പ് പോയിന്ന
ഞാനൊ ഒരു ദിവസം ആഹ് ഞാനൊരിദിവസ ഇതേ പോലെ തന്നെ ചെകിരി ഒക്കെ അങ്ങനെ എടുത്തടുമ്പോ അത് രണ്ട് പാമ്പ് ഞാൻ എന്റെ കയ്യിലോണ്ടന്നെ എടുത്തിട്ടന്നെ ആഹ് പാമ്പ വന്നന്റെ കുട്ടീന്റെ അടുത്തൊക്കെ ഇങ്ങനെ പാ ആഹ് വള്ളിക്കെട്ട്ണ്ടല്ലോ നല്ല വിശല് പാമ്പാണല്ലോ ഉം
ഞങ്ങൾ അയൽവാസിൽ അത് കടിച്ചിട്ട് ഒരാൾ മരിച്ച്
മരിച്ചലേ
ആഹ്
പാമ്പ അതന്നെ ആ്ഹ് ഓർക്കാത്തല്ലതാല്ലാവശം അത്ര ശ്രദ്ധിച്ച നമ്മള് കാണൂലല്ലോ അവരെ അങ്ങെ നമ്മൾ ശ്രദ്ധിക്കുക അത്രന്നേ ഉള്ളൂ
അതെ പേടി ആണ്
മക്കളൊക്കെ മുറ്റത്തക്ക് വിടാനേ പേടിയ അപ്പോ അവര് എവിടെലും പിന്നെ പൊത്തിലോ ഇതിലോ അങ്ങനെ മാണത്തിലൊക്കെ അങ്ങനെ കൈയിടുമമ്പോഴൊക്കെ നമുക്ക് അറിയില്ലല്ലോ
പൊറത്തക്ക് ഇറങ്ങാനായാല് പുറത്തക്ക കറങ്ങാതായയാ ഭയങ്കര ഇല്ലേ ഫോണമ്മ കളിച്ചിട്ട് അത് വേറി
ഫോണ്മ കളിക്കാ തന്നെ എവിടിക്കാ തന്നെ പരിപാടി ഞാൻ പറയല ഫോൺ തരില്ല എത്ര കാലഞ്ഞിട്ടും കാര്യില്ല ഫോൺ തരില്ല എഹ്
ഫോണ ഉണ്ടായിട്ടന്ന് ചോദിച്ച അപ്പൊങ്ങള്ൾ കളിലിച്ചന്ന്
ആഹ് നമ്മള് ഞാന അങ്ങനെ തന്നെ കൊറെ നേരം ഇപ്പോന്ന് നോക്കി കണ്ണൂടെ കഴൂല പിന്നെ
എപ്പോഴും ബുദ്ധിമുട്ടാണ് അങ്ങനെ പറയുമ്പോൾ
ആഹ് അവർക്ക് പറഞ്ഞ മനസില്ലാണ് ചെറിയ മക്കളെതാ വാശി പിടിക്കും നളപല കുട്ടി വാശി പിടിച്ചിട്ട് പഞ്ഞ് വയസല്ലേലായിട്ടുള്ള
അതെ അതൻ കണ്ടത് കുട്ടികളക്ക ഇപ്പ ഫോണിന്റെ അഡിക്റ്റ ആയിട്ടേ
ആഹ്
അമാറ്
മാതാപിതാക്കൾ അവര് കരയുമ്പോ തന്നെയാണ് കൊടു ഭക്ഷണം കഴിക്കഞ്ഞാലും ഫോണ് പിന്നെ പോവാ നമ്മള് പോുമ്പോഴും അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കും അടങ്ങി ഇങ്ങോട്ട്ന്ന് വിചാരിച്ച കല്യാണ ഒരു ഫംഗ്ഷനിൽ ചെന്നാലും മമ്മൾ ഫോൺ കൊടുക്കും
അതെ അതെ നമ്മള് ഒതുങ്ങിരിക്ക നോട്ടോ വിചാരിച്ചിട്ട്
ആഹ് നമ്മള് അല്ലാല അല്ലാ അല്ലാതെ അവർക്കൊരു പണിയങ്ങ ഒരു കളിയും ഇല്ല അപ്പൊ
അതെ ഇപ്പത്തെ കുട്ടികൾക്ക് ഫോണായാൽ മതി വേറെന്നും വേണ്ട ചോറും കഞ്ഞും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല
ആഹ് അതെ പിന്നെ മായൊന്നൊക്കെ വല്ല പ്രളയൊന്നുംല്ല അതൊക്കെട്ടല്ലേ
അതെ
പ്രളയമൊന്നും വരാതെക്കട്ടെന്ന് പറയാ
അത് വരാതിരിക്കട്ടെ ഗൾഫിൽന്നെ ഇപ്പ അവസ്ഥ കണ്ടിലെ കോംബ് സ്പോടനം ഇക്കന്ന് മാറി വരുന്നള്ള ഒന്നും ഇല്ലാതിരിക്കട്ടെ
ആഹ് പിന്നെ പ്രളയം അതേപോലെ തന്നെ ഉരുൾപൊട്ടല്
ആഹ്
ഓക്കെ പേടിയാണ്
ഒക്കെ പേടിയാണ്
പിന്നെ എന്താ കറിയോക്കെണ്ടാക്കെ
ഏഹ്
ആയിക്ക
ആഹ് കടിയൊക്കെ ഇണ്ടാക്കി കാറിയോന്നും ഇണ്ടാക്കിട്ടീല്ല അതിന് കുറച്ച് കുട്ടികളൊക്കെ ഓണരുമ്പോത്തനൊക്കെയ
ഉം
അങ്ങനെയൊക്കെ
ഉച്ചക്കങ്ങാനായില്ലേ
ആഹ് ഇപ്പ അടുത്ത വരുന്നാനയില്ലേ വേറെ
നമുക്ക് സ്ത്രീകളപ്പന് എങ്ങനെയാണല്ലോ അത് കഴിഞ്ഞ് വൈകുന്നേരം കഴിഞ്ഞ് രാത്രി
രായാത്രികത് നോക്കാനായി പിന്നൊന്ന് കിടക്കാരാവുമ്പോ
പുരുഷന്മാർക്ക് അതായതല്ല ഇത്ണ്ടാവും സ്ത്രീകൾക്ക് അതിന്റെട്ടുള്ള ഉണ്ടാവും അല പോ
എല്ലാർക്കും ബുദ്ധിമുട്ടന്നെ
ആഹ്
അതിന്റേതായ ബുദ്ധിമുട്ടല്ല ഉണ്ടാവും അപ്പോൾ നമ്മൾ തരണം ചെയ്തു പോവുകന്ന് മാത്രം
ആഹ് നിങ്ങള് ഓട്ടടൊക്കെ എന്തൊക്കെയ ഇടല് അരി അരച്ചാണ്ട്
ഞാന് തേങ്ങ വെളിച്ചെണ്ണ അതന്നെ അത്ര തന്നെ ഉള്ളു ഉം അത് നല്ല മിക്സിയില ഇിട്ടുണ്ട അരച്ചിട്ടേ പേസ്റ്റ് അകിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു
ആഹ് എല്ലാ കടി ഉണ്ടാക്കൂല്ലേ
ആഹ് എല്ലാ കടിയുണ്ടക്കും
ഉം
നൂൽപുട്ട്
ഫഡ ഒന്നൊക്കെ ഉം വയസൊക്കെല്ലേ മക്ക
ആഹ് ഉണ്ട് ഉണ്ട്
ഓ
വർത്തല്ല
പുറത്തത്തെ ഭക്ഷണം കഴക്കണ്ടോ
ഇല്ല ഇല്ല അടെ അമ്മാക്ക് പറ്റില്ല അമ്മ പട്ടില
ആഹ് അതെ ആഹ അപ്പഴത്തെ കാലത്ത് കഴിക്കാക്കെ നല്ലത്
ഉം ഉമ്മവരുന്നെന് മുന്നേ ഞാൻ ഉണ്ടാക്കാറണ്ട് എല്ലാം ഉണ്ടാക്ക
ആഹ്
നല്ല ഭക്ഷണം ഉണ്ടാക്കും
ഇല്ല ചായെടെ കൂടെതന്നെവന്നട്ടുള്ളൂ അങ്ങനെ
അതെയാ ഹസ്ബൻഡ
ഏഹ്
ഹസ്ബൻഡാ
ആഹ് ഹസ്ബൻഡ് വിളിച്ചു പിന്നെ ആഹ് പോകാണ്ട് പണിണ്ട് ജോലിയുടെ കടയിലാണ് ഇവിടെ ടൈസ്‌ പാന്റിസൊക്കെ
അങ്ങനെയൊക്കെ
ഉം
ഇപ്പോ മഴക്കാല ആയില്ലേ
മഴക്കാല ആയിന് അസുഖങ്ങളൊക്കെ കൂടി കൂടി വരും
ഉം ഇനി ഇപ്പോ കൊറച്ചൊക്കെ വിറക് ഉണ്ടാക്കിക്കലും മറ്റേതും മ കൊറെ പണിയുണ്ട്
കഴിഞ്ഞ പ്രാവശ്യം എങ്ങനത്തെ പ്രാവശ്യം കൊറച്ചു നിന്ന് അങ്ങനെ നിപ്പ അത് പിന്നെ ഓരോരോ ഇതാ വൈറസ് ഒക്കെ കേൾക്കാത്തൊരു പേര്കളാണ് വരു
അതന്നെ
ഹലോ എന്നാ ശരിട്ടാ